ഹലോ എന്താ പരിപാടി
അതാ വെറുതെ ഇരിക്കിയ
മം
മഴ പെയ്യുന്നുണ്ടോ നോക്കി കുത്തിരിക്ക
ആണോ മഴ പെയ്യാൻ ആയോ അവിടെ
മം ഇവിടെ അങ്ങനെ ഒരു മൂടി കെട്ടി ആ മൂടി കെട്ടി ഇങ്ങനെ നിക്കണ്ട്
ആഹ് ആഹ് ഭക്ഷണ- ഇവിടെ ആഹ് ഒരു മൂടലുണ്ട്
ഉം ഇന്ന് വെയിലങ്ങനെ അറച്ചിയില്ലല്ലോ
ആ ഇല്ലില്ല വെയില് കൊറവായിരുന്നു, അങ്ങോട്ട് ഇവിടെ അവിടെന്നാ മഴ പെയ്തേ
ഇവിടിന്നലെ നല്ല മഴയായിരുന്നു ഉച്ചക്ക്
ആണോ ഇങ്ങോട്ട് രണ്ടൂന്ന് ദിവസമായി പെയ്തിട്ട്
ആ ആ അവിടത്തെ കൂടി ഇങ്ങോട്ട് പോന്ന
മൂടി കെട്ടി നിക്കും പക്ഷെ പെയ്തിട്ടില്ല ഇതുവരെ ആഹ്
ഇവടെന്നലെ ഉച്ചക്ക് എന്താ അറിയില്ല നല്ലൊരു മഴ പെയ്ത് പോയി ഇന്നിപ്പോ ഇങ്ങനെ തുള്ളിയിട്ടു പോയി
ആ ഞങ്ങള് വിചാരിച്ചു കഴിഞ്ഞു ഇന്നലൊക്കെ പെയ്യുമായിരിക്കുന്നു പക്ഷെ പെയ്തില്ല
ആ ആ
അങ്ങനെയങ്ങ് പോയി വന്ന മഴ പോയി
ചോറുന്നോ
ഓ ചോറൊക്കെ കയിച്ചു കയിച്ചോ
ഓ ചോറുണ്ണിങ്ങനെ ഇരിക്കയാ
ആ എന്തായിരുന്നു ഏ ചോറും മീൻകറി ഏഹ് ചപ്പു തോരൻ മീൻ വറുത്തത്
അതെന്താ ഇ ചപ്പു തോരൻ
ചപ്പ് മത്തൻന്റെ മത്ത ചപ്പില്ലേ ആ മത്തങ്ങ പംകിങ് അറിയില്ലേ
ആ അപ്പ മത്തൻ മനസ്സിലായി അതിന്റെ എന്ത് വെച്ചിട്ട് ഉണ്ടാക്കുക
ചള്ള അയിന്റെഎലയില്ലേ
ആഹ് ആഹ് മത്തന്റെ എല മത്തന്റെ എല ആ ആ ഞങ്ങളെയിവിടെ മത്തന്റെ എലാന്ന് പറയും കറി ഉപ്പരിക്കെ ഇവിടെ തേങ്ങൊക്കെ ഒതുക്കിട്ട് വെക്കണ അല്ലേ
ആ അത് തന്നെ അത് തന്നെ അത് അല്ലാണ്ടും പിന്നെ ഇങ്ങത്തെ ഇങ്ങനെ എന്തോ അരച്ചും മുളകൊക്കെ അരച്ച് വെക്ക വെക്കുന്നതും ഉണ്ട്
ആ അങ്ങനെഉണ്ട് താളിപ്പ് പോലെയൊക്കെ ചെലോരുണ്ടാക്കും ആഹ് ആഹ്
പിന്നെ ഞ എനിക്ക് ഞങ്ങൾക്ക് അതറിയില്ല ഞങ്ങള് കൂടുതലും ഈ തേങ്ങയിട്ടിട്ടുള്ള പരിപാടിയാ
ആ അതെന്നെ ഉം ഇവിടെയതന്നെ തേങ്ങ ഒതുക്കിയിട്ടിട്ട് ഉപ്പേരി പോലെ ആക്കി വെക്കും
ആ തന്നെ
ആഹ് മീന് എന്തേ കിട്ടി
മീൻ മത്തി
മത്തി ആഹ് ഇവിടെ മീനൊക്കെ എന്താല്ലേ വെല
ആഹ് ഓഹ് എന്ത്‌ നല്ല വെലയാ
നല്ല വെലയ മത്തിന്നെ പിന്നെ ഇത്തിരി ഒരു വിലക്കുറവുള്ളു
ഏറ്റവും മീനില ഏറ്റവും കൊറവ് അത് മാത്ര ഉള്ളൂ ഏഹ് ബാക്കി എല്ലാത്തിനും വെലയാ
പിന്നെ അണെ പിന്നെ കാ അതിൽ പൈസക്ക് ചിക്കൻ വാങ്ങണം
ആഹ് ആ അതൊക്കും ആഹ് പിള്ളേർക്കൊക്കെയാണെങ്കിലു
ആഹ് അതന്നെ പിള്ളേർക്കാണ് മെയിനായിട്ട് വേണ്ടത്
ആ അതെ നമ്മള് പിന്നെ എന്തും കൂട്ടി കുടിക്കും
ആഹ് ചിക്കനും മീനും വേണം എന്തെങ്കി ഒന്ന് കിട്ടിയാ മതി ഇനിപ്പോ കഷ്ണമീനായാലും മതി
അതെ പക്ഷേ എന്തെങ്കിലും ഒന്ന് വറുത്തത് സൈഡില് വേണന്ന് ഇവർക്ക്
ഉം പിന്നെ തൈരും ഉണ്ടെങ്കി പിന്നെ നല്ലോണ്ണം കഴി ച്ചോളും തൈര് ഉള്ളിയൊക്കെ മുറിച്ചിട്ടിട്ട് അത് നല്ല ഇഷ്ടാ
ആ അത് ഇവിടെ ചെറിയ ആള്ക്കിഷ്ട്ടാ
ആഹ്
മൂത്തയാള് കഴിക്ക്യൂല
തൈര് ഇഷ്റ്റല്ലാ
രണ്ട്പേർക്കും രണ്ടിതാ തൈര് ഇഷ്റ്റല്ല
തൈര് ഇഷ്റ്റല്ല ഉം തൈര് കൂട്ടണംന്നപ്പൊ ഓരോ പ്രശ്നങ്ങള്ണ്ടല്ലോ എന്നാഡോക്റ്റേകാണിക്കാം പുണ്ണിന് ഡോക്റ്റേ കാണിക്ക്യാപ്പോ ഡോക്റ്റ്പറഞ്ഞു
നല്ല സാനല്ലേ നമ്മുടെ ഫുള്ള് ഫുൾ ഭക്ഷണം കഴി ഇന്നലെ ഫുള്ള് റൊട്ടീലുൾപ്പെടുത്തിയാ നല്ലതാ പക്ഷെ
ആഹ് അതാണ് അതാണ് ഇനിക്ക്യാധ്യേ ഇഷ്ടല്ലായിരുന്നു പിന്നെ ഡോക്റ്റ് ചീത്ത പറഞ്ഞഅവ സാനം കഴിക്ക്യാതുടങ്ങിയതാ
ആഹ് ആഹ് നമ്മടെ ശരീരത്തിന് ആഹ് ഒരുചു നമ്മ ചൂടല്ലായിരുന്നോ
ആഹ് അതാണ് ചൂട് വന്നപ്പോതൊട്ട് അതന്നെ ഓരോപ്രശ് നങ്ങൾ ആരോഗ്യപ്രശ്നങ്ങള് വെര
അതന്നെ മഴക്കാലത്ത് വേറെ വേനൽക്കാലത്ത് വേറെ
എപ്പഴും ഉണ്ടാവും ഇല്ലാണ്ടക്കൂല എന്തെങ്കിലൊക്കെ ഇണ്ടാവും
അതെ ഇല്ലാണ്ട്നിക്കൂല എന്തെങ്കിലൊക്കെ വന്നോണ്ടിരിക്കും
ആഹ് ബീഫ് വാങ്ങൽല്ലേ
ആഹ് ബീഫ്‌ വാങ്ങലുണ്ട് കൊറവാ
ആഹ് ബീഫ് ഇവടിം അങ്ങനെ കൂടുതലുംചിക്കനും മീൻതന്നെ ബീഫ് വാങ്ങാണെങ്കില് വരട്ടിവെച്ചിട്ട് പൊറാട്ട വാങ്ങും
ആഹ് ഇവടെ അങ്ങനെ ബീഫ് ഇങ്ങനെ കറിയായിട്ട് വെക്കുന്നതൊന്നും ഇഷ്ടല്ല
ആഹ് വരട്ടി വെക്കണം
ആഹ് വരട്ടി വെക്കുന്നത് തന്നെ ഇഷ്ടം അധികം ചാറൊന്നും ഇല്ലാണ്ട്
ഇവടെ ഉള്ളോർക്ക് ചാറ് വേണം പൊറാട്ടേന്റെ കൂടെ ചെലപ്പൊ ഒര് ഗ്രേവി കിട്ടല്ലോ ഇന്നാലും ഒരു കറി വേണം അധികം വയട്ടാണ്ട് അങ്ങട്ട് കൊടുക്കും
ആഹ് ആഹ് ഇങ്ങള് അവടെ വീട്ടില് ചക്കയും മാങ്ങിയൊക്കെണ്ടോ
ഓഹോ ചക്കയും മാങ്ങിയൊക്കെണ്ട് ഇപ്പൊ വീട്ടിന്റെ അടുത്ത്ന്നൊരു കവറ് നർച്ചും മാങ്ങ കിട്ടി
ആണോ
പിന്നെ അല്ലാണ്ട മാങ്ങണ്ട് പിന്നെ ചക്ക ഇണ്ട് ചക്ക പുഴുക്കും വെയ്ക്കും പഴുപ്പിച്ച് തിന്നും ആടെ ചക്കപ്പുഴുക്ക് ഇണ്ടാക്കൽല്ലേ
ഓഹ് ചക്കപുഴുക്ക് ഇണ്ടാക്കാല്ണ്ട് ഇവടെ ചക്കയും മാങ്ങിയൊക്കെ ഇണ്ട് ഇഷ്ടം പോലെ ഇണ്ട് കഴിഞ്ഞ പ്രാവശ്യക്കെ മാങ്ങകൊറവായിരുന്നു ഇപ്രാവശ്യം മാങ്ങിയാണെങ്കിലും നന്നായിട്ട് ഇണ്ടായിട്ട്ണ്ട്
ഇവിടെത്തെ മാങ്ങച്ചാല് പുഴു വെച്ചോവ വേഗം ഒടിച്ചുവെച്ചാലും പുഴുവെച്ചോവ അല്ലാണ്ടിം പുഴുവെച്ചോവ
ആഹ് ഇവടെ ഇതുവരെ പുഴുവിന്റെ ശല്യം വന്നിട്ടില്ല പക്ഷെ ഇനി ഇപ്പം വെരും മഴ തുടങ്ങി കഴിഞ്ഞാ ഫുള്ളും പുഴുവായിരിക്കും
ച്ചം ഇണ്ടാവുന്ന സമയത്ത് ചെറുതാണ് പിന്നെ അപ്പത്തേക്ക് മഴ തുടങ്ങിപ്പോയി അപ്പത്തേക്ക് ഫുള്ള് പുഴു ആയി
ആയി വെരുമ്പളേക്കും നമ്മക്ക് കഴിക്ക്യാൻ പാകായി വെരുമ്പളേ
ആഹ് ഒടിച്ച് വെച്ചിണ്ടെങ്കില് കേട് വന്നോവും ചെയ്യ അപ്പൊ പിന്നെ അതിന്റെ മോള്തന്നെ നിന്ന് പഴ്‌ക്കട്ടെ വെച്ചു അപ്പൊ ഇപ്പൊ മഴയും അങ്ങനെ അതും കിട്ടിയില്ല പിന്നെ അയിന്റെ അപ്പർത്ത്ള്ള മാവിന്റെ കോമാങ്ങണ്ട്
ആഹ്
അപ്പം അത് ഇഷ്ട്ടം പോലെ കിട്ടും അച്ചാറ് എടക്ക്യോക്കെ കൂടുതലും ഉപ്പിലിടലാ അച്ചാറ് വെല്ല്യ ആഹ് അമ്പോ നല്ല രസാ അയിന്റെ ചി ചീനാ മൊളകൂടി ഇട്ടാല് അത് രണ്ടൂടി ഒടച്ചിട്ട് ചോറില് പാർന്ന നല്ല രസാ
ആഹ് ചീരാമൊളക് പൊടീന്ന് വെച്ചാ
ചീരാമൊളക് പർഞ്ഞ കുഞ്ഞി മൊളകില്ലേ
ആഹ് ഞങ്ങളെ ഇവിടെ കാന്താരീന്ന് പറയും
ആഹ് കാ‍ന്താരി ആഹ് ഞങ്ങൾ ചീരാമുളക് പറയും അത് അതൂടി മുറി ആഹ് അതന്നെ അതന്നെ
ആഹ് ആഹ് ആഹ്
അതൂടി ഇട്ടാല് നല്ല രസാ ഉപ്പിലിട്ടത്
ആഹ്
അപ്പ അതൊരുമിച്ചു കഴിക്കാനും രസം
ആഹ് അതെ അതുരണ്ടും തന്നെ ഇടോ എങ്ങനെയാ ഇട
ആദ്യം അത് നല്ലോണ്ണം വൃത്തിയാക്കിയിട്ട് തൊടയ്ക്കും കഴുകീട്ട് തുടച്ചിട്ട് മുറിച്ചുവെക്കും എന്നിട്ട് ചൂടുവെള്ള ക്കിയിട്ട് ഉ കല്ലുപ്പു ഇട്ടിട്ട് അതിലേക്കിടും പിന്നെ ചെലോര്ണ്ട് അയിലിട്ടു വെക്കുന്നോര് എന്തോ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഉം അയിന്റെ അയിന്റെ കൂടെ ഫ്രൈ
ഇവിടെ ജസ്റ്റു ഞങ്ങളെന്നു വെച്ചാ ഇപ്പൊ ഈ വർഷത്തെ മാങ്ങ അടുത്ത വർഷം ഉപയോഗിക്കാൻ വേണ്ടുന്ന രീതിയിലുണ്ടാവില്ലേ ഉപ്പ് ഉപ്പിലിട്ടട്ട് വെക്കുന്നെ
ആഹ്
അങ്ങനെയാക്കി വെയ്ക്കാറെണ്ട്
അതേ അതെങ്ങനെയാ കണ്ണിമാങ്ങേ അങ്ങതാണോ
കണ്ണിമാങ്ങിയല്ല ഇൽ സാദാ മാങ്ങയില്ലേ കോമാങ്ങായൊക്കെയാണെങ്കിലും ഇതേ പറഞ്ഞപോലെ കഴകി വൃത്തിയാക്കി എടുത്തിട്ട് പിന്നെ കൊറ ച്ച് ഏഹ് തീരെ അച്ചാറിനരിയുന്ന പോലെയല്ല അയ്ലും കൊറച്ചുംകൂടെ വല്ല്യ വല്ല്യ പീസാക്കീട്ട് ഈ ആഹ് നീളത്തി തന്നെ
ആഹ്
നീളത്തതന്നെയാക്കിയിട്ട് എഹ് ഒരു ഭരണിയില് ഉപ്പ് കൊടു ഉപ്പും എഹ് കൊറച്ച് വെള്ളവൊഴിച്ചിട്ട് ആഹ് ആക്കി വെക്കും അടച്ചു വെക്കും പിന്നെ അത് അവിടെ ഇങ്ങനെ ഇരുന്നോളും
ആഹ് ഭരണിയിൽ കുപ്പി കുപ്പിപാത്രത്തില് വെയ്ക്കണം
ആഹ് കുപ്പിയില് വെക്കണം. മറ്റെ പ്ലാസ്റ്റിക്കിന്റെ എക്കെയാവുമ്പൊ വേ കേടായി പോവും ആഹ് അപ്പൊ അങ്ങനെ വെച്ചിട്ടിണ്ടെ നമു ക്ക് അടുത്ത വർഷം നമുക്ക് അടുത്ത വർഷം ആവുന്നതിനു മുമ്പ് ഈ സീസണങ്ങു കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ നമുക്ക് കിട്ടൂലല്ലൊ
ആഹ് അത് ശെരി
ആഹ് അതെ അപ്പൊ ഇങ്ങനെ എന്തെങ്കിലൊക്കെ ചമ്മന്തിയരക്കാനാണെങ്കിലും
പിന്നെ അച്ചാറിട്ടു വെച്ചാല് രസാണല്ലൊ
ആഹ് അച്ചാറിട്ടു വച്ചാലും രസാ ഇവിട പിന്നേ എന്തുകിട്ടിയാലും അച്ചാറിട്ടുവെക്കുന്നൊരു മമ്മിയാ എനിക്ക് ഫുള്ളച്ചാ ഫുള്ളാ അതുകൊണ്ടു തന്നെ നമുക്കത്ര ഇൻട്രസ്റ്റില്ല
അച്ചാറു തിന്നാൻ അതിണ്ടാവും ഞങ്ങളൊക്കെ വാങ്ങലായ് അച്ചാറൊക്കെ വാങ്ങും. ഇതേ പരിപാടിയൊക്കെ എണ്ടാവുമ്പൊ അങ്ങനെ കുപ്പിയില് വാങ്ങും
ആഹ് ഇവിടെ വന്നിട്ടെന്റെ കസിൻസൊക്കെ വന്നിട്ട് ഇവിടുന്ന് അവര് നല്ലടേസ്റ്റാ നല്ലടേസ്റ്റാന്നും പറഞ്ഞെടുത്തോണ്ടു പോവും അപ്പൊ ഞാൻ വിചാരിക്കും ഇത്ര നല്ല ടേസ്റ്റോ
നോൺ വെജ്ജും ഇടുവോ
ആഹ് നോൺവെജ്ജ്‌ ആഹ് ഇടും ഇടും
ആഹ്ഈ കടുക്കയച്ചാറ് മീനച്ചാറൊക്കെ എണ്ടില്ലേ
ആഹ് മീനിടും കടുക്ക നമുക്കത്ര പരിചയില്ല. മീനിടും മീനിട്ടട്ട് മമ്മി പിന്നെ ചെമ്മീനല്ല മറ്റെ സ്രാവു മീനില്ലേ
സ്രാവ് ആഹ് കഷ്ണം പോലത്തെ ആഹ്
അതിടും അപ്പം അത് ആഹ് അഹ് ഇവിടെ വരുമ്പോ ഓരോരുത്തര് ഓരോ കുപ്പിയായിട്ട് പോവലാ പക്ഷെ നമു‌ക്കിവിടെ നിന്ന് നമ്മള് കഴിച്ച് കഴിച്ച് മടുത്തോണ്ട് നമു
ആഹ് അതാണ് അങ്ങനെ ഇണ്ടാവുമ്പൊ ഇമ്മക്കൊരു വെല എണ്ടാവൂല
ആഹ് വെലെണ്ടാവില്ല മറ്റുള്ളരൊക്കെ അതെ മറ്റുള്ളവര് ഭയങ്കര കാര്യായിട്ടാ കൊണ്ടുപോന്നേ ഈ പൊറത്തോട്ടക്കെ പോകുന്ന കസിൻസൊക്കെ ആണെങ്കി ലും മമ്മീനെ കൊണ്ട് പറഞ്ഞ് ഇടീപ്പിച്ച് കൊണ്ടുപോ ആഹ് നി ക്കും ചെയ്യും ഞാന് ഞാൻ പിന്നെ അച്ചാറ് പരിപാടിയിലോട്ടൊന്നും നോക്കിട്ടില്ല അതൊക്കെ ഉമ്മീന്റെ ഏരിയാണ്
ഉപ്പിലിടലെണ്ടോ
ആഹ് ഉപ്പില് ഞാൻ ചെലപ്പം കൊറച്ചൊക്കെ ഇങ്ങനെ കിട്ടുമ്പയിടും
ആഹ് ആഹ് പിന്നെം ആഹ് ചെറുനാരങ്ങൊക്കെ ഉണ്ടോ അച്ചാറിടെ
ആഹ് ചെറുനാരങ്ങ ഇവിടെണ്ടായിരുന്നു ഞമ്മുടെ വീട് പണീന്റെ സമയത്ത് ഫുൾ രണ്ടൂന്ന് നാരങ്ങുണ്ടാരുന്നു നെറച്ചും ഉണ്ടാവും ചെയ്യും പക്ഷേ വീടു പണീന്റെ സമയത്ത് മണ്ണൊക്കെ വലിച്ചപ്പോ ഫുള്ള് പോയി അങ്ങനെ ഫുള്ള് പോയി പക്ഷേ ഞങ്ങള് അച്ചാറിടും മേടിച്ചിട്ടിടും ആഹ് ഒണ്ടായിരുന്നു ഇപ്പ അത് പോയി ഇപ്പ കൊറച്ചായിട്ടില്ല
ക്കിണ്ടേ പക്ഷേ മേലോട്ട് പൊന്തുന്നില്ല
ആഹ് അത് ഭയങ്കര ബുദ്ധിമുട്ടാവും ന്നായി വരണെങ്കി ഭയങ്കര ബുദ്ധിമുട്ടാ ആയി കിട്ടിയാലും കൊറേണ്ടാവും ചെയ്യും
ആഹ് അതെട്ട് ഇണ്ടായി വരുന്നില്ല എറക്കി എന്നിട്ട് പുഴു എങ്ങാലും വരോ പേച്ചിറ്റ് പിന്നെ എന്തേലും മരുന്നൊക്കെ അടിച്ചിടും വേപ്പിലക്കശ് ചായോ അങ്ങനെ എന്തെങ്കിലൊക്കെ
ആഹ് എന്നിട്ട് ഒന്നും ആവുന്നില്ല ലേ
ഇല്ല ഇല്ല ആന പൊന്തി വരുന്നില്ല
ആഹ് അയ്ച്ച് ആഹ് ഓക്കെ ബൈന്ന്
ഉം